ലോ
കേൾക്ക്ന്നില്ലേ
കേൾക്കുന്നുണ്ട് ക്ക് ആഹ് സുഖാണ് എന്താങ്ങളെ പാട് സുഖല്ലേ
എന്താണ് ഫ്രീയായോ
കൊർച്ചൊരു ടൈം ഇപ്പൊ ഫ്രീയായപ്പോ വിളി
ആ ഞാനങ്ങനെ തെന്നെ പിന്നെ മുറ്റത്തേര്ന്നു കൊർച്ച് പണിണ്ടേയ് ന് ന നെറയെ പുല്ലാ മഴ ആയോണ്ടേ അപ്പൊ ഞാൻ കൊറച്ച് കുറച്ച് ദിവസം വീട്ടിലായോണ്ട് മുറ്റത്ത് നെറച്ച് പുല്ലായണ് അപ്പ അത്ങ്ങനെ വെ കൊറശെ ഇങ്ങനെ പറച്ചെടുക്കെനി നമ്മടെ ഒക്കെ നോക്കാതെന്നാ അധികാവുന്നല്ലാതെ അയിന് കൊറവൊന്നും ഉണ്ടാവില്ലല്ലോ അപ് ആഹ് അതെ അതെ അപ്പോ ഇള്ളതിനനുസരിച് അങ്ങനെ കൊറേശെ അങ്ങനെ ഇനി വൈകുന്നേരം കൊറച്ച് നോക്കണം. ചെ ചെടികളൊക് അങ്ങനിങ്ങനെ ഇങ്ങോട്ട് ആയീണ്. അതിൻ്റെ ഇടയി കൂടെ പുല്ലും എല്ലാം കൂടായിട്ട് ആ ഒരു രസം അങ്ങോട്ട് ഇല്ലാതായി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാ? ആഹ് അതെ ചെറിയ പുല്ലാണെ, വലുതൊക്കെ ആണെങ്കി ഞമ്മക്ക് ആഹ് മക്കളോട് പറഞ്ഞാലും ഓൽക്കയിനൊന്നും ആവൂല, ഓൽ എപ്പഴേ കൊറച്ച് ടൈ മിരിന്ന് ട്ട് പിന്നെ ഓര് പോയി, അപ്പൊ ഞമ്മളന്നെ നോക്കണത്, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാ മ ഏടെ കുട്ടിയാ?
ആഹ് ചെറിയ മോളാണ്
ഏഹ് അയ് ശെരി എന്താ വർക്കെയ്യ്ന്ന് ഇണ്ടോ?
ഇല്ലി ഇല്ല വർക്കെയ്യ്ണൊന്ന് ന്നില്ല ആഹ് ഞാൻ അഫ്സ ജോലിക്ക് പൊയ്ക്കുണു പൊർ ത്തൊയെതാ
ആഹ് അയ് ശരി
ഞാന് മോ അല്ല അല്ല മൂന്നാൾ ഇണ്ട് ചെറിയ ആഹ് മറ്റോൾ സ്കൂ ൾ പോയിക്ക്ണ്
ആഹ് ആഹ് ചെറ് ചെർതിന് എത്രെ ആയി ആഹ് അപ്പ പിന്നെ ഓലെ വെയ്ത്തെലെ നട്ക്കാനെന്നെ ഇൺ ണ്ടാവു
ആഹ് അതന്നെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനും രണ്ടാമത്തെ മോളെ യൂണി- ഫോമിണ്ടാരുന്ന്
ഓ നിങ്ങള അടിക്കോ
ഉം ചുരിദാറക്കിങ്ങനെ ചെറുതായിട്ടടിക്കും യൂണഫോമൊന്നും പിന്നെമ്മളെ ലൈനിങ്ങും കാര്യന്നും ഇടാല്ലല്ലോ ഓ പിന്നെ
അങ്ങനെ ആ അതെ അതെ ഓപ്പണില്ലാത്തോണ്ട് പിന്നെ സുഖാ തോന്ന്ണ്ട് ഓപ്പണൊക്കെണ് ആ കട്ടെയ്യുമ്പോ ഓപ്പണ് ക്കേണ് ഞമ്മക്ക് കൊർച്ച് ബുദ്ധിമുട്ട്
ആ ആ കട്ടെയ്യാനിന്ക്കറീലാ അപ്പൊ ഞാന്റെ നാത്തൂനേകൊണ്ട് കട്ടെയ്പ്പിച്ച് ണ്ടടിക്കും
ആ ആ ന്നാലും ആ ഞമ്മളതൊക്കെ ഞമ്മക്ക് ചെയ്യാ ങ്ങള് പഠിക്കാൻ പോയി ട്ടില്ല
ഇല്ല ല്ല പഠിക്കാനൊന്നും പോയിട്ടില്ല
ഏ പിന്നെങ്ങനെ സ്വന്തായിട്ടങ്ങനെ നോക്കി പഠിച്ചതായിരിക്കൂല്ലേ
പഠിച്ചതാണ്
ആഹ് അനെഒന്ന് ഒഹ് കൊറെ ഇപ്പ എല്ലോട്ത്തുണ്ടല്ലോ ആഹ് അതെ അത്എന്നെ നല്ലേയാ അതെ നല്ല ക്യാഷാണ് പിന്നെ നം നമ്മൾതൊക്- ഒക്കങ്ങനെഞെ കൊടുത്ത്ക്ക്ണ് മോൾതും മോന്റൊക്കെ കൊട്ത്ത് ട്ട്ണ്ട് മ്മക്- ഇൻക്ക് പിന്നെ അയ്മക്കൊന്നും വല്യൊരു താല്പര്യല്ല
ആഹ് അടിക്കലും വേറെ എന്തെലും ജോല്യയ്യ്ണ്ടോ
ആഹ് ഞാന് ഓൺലൈനായിട്ട് ക്ലാസ് എട്ക്ക്ന്ന്ണ്ട് ങ്ങനെ പിന്നെ ട്യൂഷനായിട്ട് ബേസ് ക്ലാസ്സൊക്കെ എട്ക്‌ ക്ക്ന്ന്ണ്ട്. ചെറിയ മക്കക്ക് ബെ റ്റ് ക്ലാസ്സൂണ്ട് ഇൻ ട്യൂഷന് ഇണ്ട് അതൊക്കെ ആയിറ്റ് അങ്ങെനെ ആഹ് ബേസ് ച്ചണ്ടെല്ലാപ്പെയ് ഹിന്ദി ബേസ് അ മ് അ ആഹ് അങ്ങെനെ ആ രീതീല്, അതുപോലെ അറബി അപ്പൊ ബാച്ച് ക്ലാസ്സ്‌ ഇത് കൊറച്ച് മക്കളൊക്കെ ഇണ്ടാവും ഇരുവത്തഞ്ച് മുപ്പ ആ രീതിലിണ്ടാവും പിന്നെ അപ്പം ആ ഓൺലൈന് ആയി ട്ട് ഹിന്ദിക്കൊക്കെ ഇണ്ടാവും കാരണം മക്കക്ക് അ അത്രങ്ങട്ട് ഒര് ഇത്ണ്ടാവില്ലല്ലോ ആ ആഹ് അത് അത് അഞ്ച അങ്ങനെ ഫസ്റ്റിലേ തൊടങ്ങൂലല്ലോ ഹിന്ദിയൊന്നും ആ അതെ അതെ അതെ അതെ അപ്പ പിന്നെ അതിലൊക്കെ ഹിന്ദിക്കൊക്കെ ഒരുപാട് മക്കളുണ്ടാവും പിന്നെ ബാച്ച് ക്ലാസ്സ്‌ രണ്ട് മണിക്കൂറായിട്ട് ഇങ്ങനെ എടുക്കും പത്ത് മക്ക് പത്ത് മക്കളെ ഒരു മണിക്ക് കൂറ് അങ്ങനൊക്ക് കായിറ്റ് വീഡിയോക്കെ ഓണാക്കി ട്ട് അങ്ങനെ ചെയ്യ് ചെയ്യണ്ട്
ഏഹ് ആ മാസത്തിലാവൂ ഫീ കൊടുക്കണേ?
ആ മാസത്തിലാണ് ഫീ അങ്ങനെ വെരുന്നത് പിന്നെ ഇൻവിജ്വൽ ട്യൂഷൻ ഇണ്ട് പിന്നെ ഒന്നാ എൽ കെ ജി ത്ത് ഒര് കുട്ടിക്ക് അങ്ങനൊക്കെ ഇട്ത്ത് ക്ക്ന്ന് ഇണ്ട് ആ അങ്ങനെ പോവ്ന്ന് അയിന്റെ എടെൽ കൂടെ ഓരോന്ന് ഇങ്ങനെ നോക്ക്ന്ന് നോക്കാണ് എ ഞാൻ മക്കൾ പോയാ പിന്നെ എഫ്
ഫ്രീ ആ ഏ രണ്ട് മക്കൾ ഇണ്ടാവൊള്ളുലെ മ് മക്കൾ എത്രെലാ ക്ലാസിൽ പഠിക്ക്ണെ
ചെറുത് ഒന്നിലാണ് പിന്നെ മറ്റത് അഞ്ചാം ക്ലാസ്സിൽ ആ അപ്പ രണ്ടാളും രാവിലെ പോയി ഇനി പ്പം അഞ്ചു മണിയാവും ഇങ്ങോട്ട് എത്താൻ ഇല്ല ഹസ്ബെൻന്റ് ഇങ്ങനെ പോയിണ് ഇവടെണ്ട് നാട്ട്ൽ ഇ ണ്ട് പെയ്ന്റിങ്ങാണ് അപ്പൊ ആ പൊർ ആ പോയിന്നേ പോയിണ് രാവിലെ പോവും ഇഞ് വൈകുന്നേരം ക്കാവും വെരാൻ എല്ലാരും എത്താന് ആ അതെ അതെ അതെ അപ്പ എന്തേലൊക്കെ ആയിട്ട് ചെയ്യാ വിചാര്ച്ചിട്ടെ ആ ആ അതെന്നെ ഫുഡൊക്കെ ആയോ
ആ ഫുഡൊക്കെ അയിക്ക്ണ്
കെഴിഞ്ഞ്ണ്ടാവും രാവിൽ തന്നെ
ഞ അടിക്കാന് ഭയങ്കര മടിയാണ് അപ്പൊ ഒന്ന് മിഷീൻമ്മെ ഒന്ന് ഇര്ന്നോക്കിയെതാ ക്കാണ് ഇര്ക്കുമ്പോ പിന്നെ എണീ പോവൂല അങ്ങനെ അടി അടിക്
ആഹ് അതന്നെ ആഹ് അതെ അതെ അപ്പൊ ഇനി വ്യ ഞങ്ങൾതൊക്കെ പെ ഇവടെ വെര്ന്ന മാസം യൂണിഫോമ് നിർബന്ധാക്കീണ്.
ഏഹ് ഇവടെ തെരെ നിർബന്ധല്ല ഒന്നട്ച്യാണ്ട് ഒന്ന് ഇട്ട് പോണാണ ഓള്.
എത്രേല പഠിക്ക് ന്നെ?
മൂത്താള് ആറാം ക്ലാസ്സിലാണ് പഠിക്കു
ആ മൂന്നാളാണല്ലോ അല്ലേ ആ ഓ അത് ശരി പിന്നെ ഇങ്ങൾത് മോ പ്പ അങ്ങനെ മോട്ര് മെഷീനായ സുഖാണ്
ട്ട്ണ്ടായിര്ന്ന കംപ്ലയ്ൻ്റായ്‌ര്ന്ന് അതാവുമ്പ സുഖാണ് ആഹ് പ്പ സാധ രണ്ട് മൂന്ന് പ്രാവശ്യ ശരിയാക്കിര്ന്ന് പിന്നെ പി കംപ്ലെയ്ൻ്റെന്ന്
ആഹ് പ്പോ വടെ ഫ്രീ യായിട്ടൊക്കെ പഠി ക്കാനൊക്കെ ഉണ്ട്
ഏഹ് മൂന്നു മാസമായിട്ട് അല്ലെങ്കിൽ ഇപ്പ നമ്മ യൂട്യൂബിലൊക്കെ ആയിട്ടാ നമ്മളെ ക്ലാസ്സ ബേസിക് ആയിട്ട് പഠിപ്പിക്കണ ക്ലാസ്സും നമ്മളെ വേണന്ന് വിചാരിച്ച ഒക്കെ നടക്കും ക്ലാസ് കട്ടു ചെയ്യണതും എല്ലാം പഠിപ്പിക്കണ്ടില്ല
ആ അതെതെ എല്ലാം നന്നായിട്ട് പഠിപ് ങ്ങനെ അങ്ങനെയാ ഞാൻ പറഞ്ഞെ ഞാൻ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനം ലെന്നെണ്ട് ഇതൊക്കെണ്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കണ്ട് അലൊക്കെ ആ നമ്മൾത് പിന്നെ ബി മാസ് എങ്ങാണ്ടൊരു
ആഹ് ആഹ് സ്ഥാപനം
ആ അപ്പൊ അയില് എല്ലാ കോഴ്സുകളും ഉണ്ട് ആ ഇപ്പം ഗ്രാഫ്റ്റ് മാ മെഹന്തി അങ്ങനത്തെ എല്ലാ ഇതും ഉണ്ട് ആ ആ അതെ ആ കേക്ക് ബേക്കിംഗ് ആ കേക്ക് ബേക്കിംഗ് അങ്ങനെ പിന്നെ എല്ലാർക്കും ഇങ്ങനെ ഫ്രീ ആയിട്ട് തിരിക്കുന്നോണ്ടേ എല്ലാരും ഓൺലൈൻ നായിട്ട ആകുമ്പോ പൊറ ത്തെക്ക് പോകണ്ടല്ലോ അപ്പൊ നമ്മക്കും പിന്നെ മക്കളെ കാര്യം ശ്രദ്ധിക്ക മറ്റേത് രാവിലെ പോയാലും പിന്നെ എല്ല അവടെ കെടക്കലേ അപ്പോ ഓൺലൈനാകുമ്പോ ഒരു മണിക്കൂറൊക്കല്ലേ നമ്മ ഒരുപാട് ആൾ പിന്നെ ആ ക്ക്ണ്ട് എല്ലാതിലും ണ്ട്
ആ ആ
ഞാൻ പിന്നെ ക്ലാസ്സെടുക്ക്ന്നതാണ് നമ്മ എല്ലാ വിഷയം എല്ലാ കോഴ്സുകളും ഉണ്ട് അതി - ക്ക്ന്ന്ണ്ട് വീട്ടില് ഒറ്റക്കാണോ മ്മ്യ അമ്മെ ആരും ഇല്ലെയ്ര്
ഏഹ് വീട്ടിൽ ഇമ്മിം ഇപ്പെ ക്കെണ്ട് ഞാ ഇപ്പ അയിന് വീട്ട്ൽ ഇന്റെ വീട്ട് ട്ട്ലാണ് ഇള്ളെത്
ഏഹ് അത് ശരി
ഉം ഹസ്ബെന്റിന്റെ വീട്ട്ൽ അല്ല ആഹ് ഇവെട്ന്നെന്നെ മക്കെൾ രാവിലെ മദ്രാസ്ക്ക് ഇവെട്ന്ന് മദ്രസേക്ക ഉണ്ടാക്കി കൊടുക്കും പിന്നെ അവിടുന്ന് മദ്രസ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇ സ്കൂൾക്ക് അവിടന്ന് വീട്ടിന്ന് പോലെ ഹസ്ബൻഡിനെ വിട്ടൊന്നും പോവല്ല്
ങേ അത് ശരി ങേ അപ്പൊ പിന്നെ മ ക്കളെ ഇനി ആരാ കൊണ്ടൊരിക
മക്കള് പിന്നെ വൈകീട്ട് സ്കൂളൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തീനേഷം ഹസ്ബൻഡ് കൊണ്ടന്നാക്കി തരോ ഉം ആ നിക്കാന് ഞാന് വന്നിട്ട് പതിനേ അല്ല ഒരു മാസം പെരുന്നാക്ക് വന്നതാ
ആ അപ്പ അങ്ങനങ്ങന പോകുന്നെയായിരിക്കും ഇനി ഇപ്പൊ കുറച്ച്
ആഹ് ഇനിയിപ്പോ അല്ല രണ്ട് ദിവസം കൂടെ
ആഹ് ഹ ഹ
ആ കഴിഞ്ഞാ പൂ ഇല്യ ഇപ്പൊ മഴല്ല്യ രാവിലൊക്കെ ചെറുതായിട്ട് ണ്ട്
ആഹ് അധിക മഴ ഇല്ലല്ലേ ഇപ്പ ന്തായാലും ആഹ്
വെയിലല്ലേ നല്ല വെയിലറ്ക്കുമ്പോ നല്ല ചൂടുവാണ്
ആഹ് അതെ നല്ല ചൂടുണ്ട് ഞാനതേപോലെ അതേപോലെ പൊറത്ത് ഇക്കൊട്ട് പിന്നെണ്ട് പോര ചെറുതായിട്ടൊന്ന് പെയ്‌ത്ട്ട്ണ്ട് അത് ഇന്ന്ക്കണം എപ്പഴാന്നറീല്ലല്ലോ പെയ്യുന്നത് അങ്ങനെ പോവ്ണ്ട് പിന്നെ ഇല്ല ഇപ്പ മയല്ല്യ എന് കൊറച്ച് നേരത്ത്ണ്ടായിനി ഇങ്ങനെ മൂടി ഇങ്ങനെ വന്നീനി അപ്പൊ പൊറത്തക്ക് ഇടണോ വേണ്ടേ വിചാരിച്ച് ച്ച് അങ്ങനെ നിന്ന് എന്തായാലും ഇട്ട് പോന്നാളി ഇനിയിപ്പ ഇവിടെ നോക്കി നിക്കട്ടെ കോള് ചെയ്യാലോ വിചാരിച്ചിട്ട് ഒന്ന് ഉണങ്ങി കിട്ടിയ മറ്റേതൊരു ഈ വെയിൽ തട്ടാതെ നമ്മള് എടു ത്ത് വച്ചാൽ ഒരു സ്മെല്ലാ ആ ആ ഒരു മെല്ല ങ്ങന ന്നാപ്പോ പിന്നെ നല്ല കട്ടിള്ളെ ജീൻസിന്റെ ഒക്കെ ഇണ്ടാവുമ്പെ അയൊക്കെ എന്തായാലും ആഹ് ഒര് വെയിൽ തട്ടിയാൽ അയ് എന്തായാലും ഈ മാസം വലിയ മഴ ഒന്നു
മ് ഹ്
ജൂണ് ആഹ് അതെ ആഹ് നല്ല മഴേന്റെ ടൈമല്ലേ എന്താണാവോ ഇങ്ങനെ പോയാലും ബുദ്ധി വെള്ളത്തിനും എന്താവും. ഇവിടെ വെ വെള്ളെക്കെ ഇണ്ടായിരിക്കൂല്ലേ
ഞങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവലുണ്ടോ?
പ്പെഏണപോയി ലാസ്റ്റ്ക്കൊകെ പിന്നെ ബുദ്ധിമുട്ട് ആവല്ണ്ട് ചെറുതായിട്ടൊക്കെ പിന്നെ നമ്മളാ വെള്ള് വള്ളം വണ്ട്യെക്കെ വര്ല്ണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വര്ന്നെ
ആഹ് ആഹ്
ഒക്കെ ഇണ്ടാവല്ണ്ട് നമ്മ വേനൽ ലാസ്റ്റ്ക്കോ അങ്ങനെ വര്ല്ണ്ട് ന്നലും മഴ കൊറവ്- ഇപ്പാവുമ്പം ബുദ്ധിമുട്ടാണ് മഴ ഇണ്ടാവണം എന്നാലേ ഇപ്പ നടക്കുള്ളൂ
ഉം ഞങ്ങള ഭാഗത്ത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഏരിയല്ല ഇവിടെ ഞ ഇന്റെ വീടിന്റെ അവിടെ പിന്നെയും കുറച്ചൊക്കെ ലാസ്റ്റ്ക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരുന്ന
ആ നമ്മള് മല മലയിൽ ഒരു ആ മലയൊക്കെ ഉള്ള സ്ഥലയൊണ്ട് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് അങ്ങനെ കെ കെണറൊന്നും ഇവിടെ കു ത്തിയണ്ടാവും കിട്ടൂല വെള്ളം കാണൂല നമ്മള് എന്നിട്ട് പാടത്ത് കിണറ് കുത്തിയിട്ട് അവിടെന്ന് ഇങ്ങോട്ട് മോട്ടറും പൈപ്പൊക്കെ വയ്ക്കലാണ് കുറേ കുറച്ച് ദൂരെയാണ് അപ്പൊ ആഹ് അപ്പൊ മോ ട്ടിട്ടാലും അതന്നെ നല്ല സംഖ്യയാവും ചെയ്യും
ആഹ് നറ ടേങ്കി നറയണെങ്കി കൊറേ ടൈമ് അടിക്ക കര
കൊറച്ച് ഇങ്ങോട്ട് പോരാ ണ്ട് നമ്മള ഇവിടെ ഇവിടെ കുത്തിട്ടും വെള്ളം കാണൂല ഒരു മലെ മലൻ്റെ ഇതായിട്ടേ ഉം ചെലടത്ത് മലൻ്റെതായാലും വെൾ ള്ളൊക്കെണ്ടാവും ഇവ് ഇടെ പിന്നെ അതൊന്നും ഇല്ല ചെലേത് അങ്ങനെവും ങ്ങനെ വെരൊല്ലോ വെള്ളൊക്കണ്ടാവും അടീക്കൊക്കേ ഇവടങ്ങനെ കാ ഉം കി എട നോക്കീട്ട് ഞങ്ങളെ ഇവടെ അട്ത്തൊക്കങ്ങനെ എല്ലാരും പാട്ത്ത് സ്ഥലം വാങ്ങീട്ടെ
ആഹ് ഏഹ് ഞങ്ങള്തും പാടത്തിന്റെ അട്ത്താണെ ഞങ്ങളെ ഏരിയ അവ്ടെ ഔടായാലും ഇവടായാലും പാട ത്തിന് അട്ത്തന്നെ പിന്നെ അവ്ടേച്ചാ അമ്മളെ ഈ തോട്ടൊക്കണ്ടല്ലോ അമ്മള ഈ കവ്ങ്ങ് വെ റ്റില അങ്ങനെയൊക്കള്ളെ തോട്ടത്ത് ആയതോ
ആഹ് ആഹ് തോട്ടത്തൊക്കെ ആവുമ്പോ പിന്നെ ആ അതന്നെ ആഹ് ഞങ്ങളി ഇവിടെ മലയും റബ്ബറ് ഇപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ആ അതെ പറിങ്കിമാ പറി-, അതൊക്കെ പിന്നെ വെട്ടി ഇപ്പൊ റബർ ആക്കി മൊത്തത്തില് ഇപ്പൊ പിന്നെ പറങ്കിമാവ് അങ്ങനെ ഇല്ലല്ലോ അത് ഇവിടെ കാണണില്ലല്ലോ അതാ അണ്ടി ഇപ്പം മൊത്തം റബ്ബറായില്ലേ അപ്പൊ പണിയെടുക്കും ചെയ്യും റബ്ബർ വെട്ടലും ഇതൊക്കെ ആയിട്ട് ആ ഷീറ്റ് റ്റക്കണ്ടാ ക്കെല്ല ആന്നോ ആട റബർഷീറ്റ അങ്ങനെ ഇണ്ടാക്കുന്ന എന്നിട്ട് പിന്നെ മോളെവിടെ എന്നിട്ട് പോയോ
ഞാ മോള് ഉമ്മാന്റെ അടുത്ത് പോയിട്ടുണ്ട് ഞാൻ അടിക്കാൻ വാണ്ടിട് ഓക്ക് ചിപ്സ് പാത്രത്തിലിട്ട് കൊടുത്തതായിരുന്നു അത് അവിടെ ഇരുന്നോളും എന്ന് കരുതിയിട്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോ വാങ്ങാൻ പോയതാണ്
ആ ആ ഓല് ഓല ബുദ്ധിണ്ടാക്കലുണ്ടാവൂല്ലോ അടിക്കണ നേരതത്ത് എന്തിനേലും വന്ന് ചോയ്
ആ മിഷീൻമെ അട് ടിയിൽ വന്ന് നമ്മള് കയറ് വലി ഹൊ അയിന്റുള്ളില് കയ്യൊക്കെ കുടുങ്ങൂലേ അപ്പൊ പിന്നെ അയിന് അയിന് പേട്യണ് ഉം അപ്പൊ പറഞ്ഞയച്ച് ഏ
എന്താ ഫുഡൊക്കെന്താ?
ഫുഡ് സാദാ ചോറന്നെ കറിയും
ണ് ആ മീന് അവടെ ക്കെ വെര് ഇവടൊക്കെ കൊർച്ചീസം മീനില്ലേന്നു ആ നല്ല വെ ലേണ്ന്നൊക്കെ പർഞ്ഞിട്ട് അങ്ങനെ വെര്ല് കൊറവേനി
ഏ ഇബടെ ഒന്ന് രണ്ട് മീൻകാര് വെരും അ ഷെ ഞങ്ങള് വാങ്ങ്ണ ഉം മീൻ ആളെ ഇപ്പ വെരൊള്ളൂ മ്മളെ ബാങ്കൊട്ക്കാൻ ടൈമില അപ്പൊ അങ്ങനെ ആകുമ്പോ
ആ നമുക്ക് ആ അതന്നെ ആ അതന്നെ ആ ഞങ്ങടിവിടെ വരുന്നത് ഒരു ഒമ്പതര ആ ടൈമിൽ വേരുണ്ട്. ഈ ആ പന്ത്രണ്ട് ആ ടൈമി വെരുമ്പോ നമ്മക്ക് എല്ലത്തിനും നേ
ആഹ് എല്ലാത്തിനും സമയം നേരം വെകും കറി അയിന് മുന്ന് പിന്നെ എന്തെങ്കിലും ചെൽപ്പം കറിയാക്കി വെക്കും
ആഹ് മുറിച്ച് വെക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ആവുമ്പോ ആഹ് ആഹ് അതന്നെ ന്റെ ചോറായിന് കറിയ ക്കാനിണ്ട് മീന് ഉണ്ടാക്കാ വിചാരിച്ച് ഇന്നെന്താ ഇന്നൽത്തെ കൊറച്ച്ണ്ട്
ആഹ് വീട്ടിൽ പിന്നെ ഉമ്മി ഉപ്പെയൊന്നു
ആരുല്ല ഞാൻ പറഞ്ഞ് ആ ഞങ്ങള് പിന്നെ ഇപ്പോ കുറച്ചായിട്ട് മൂന്ന് വർഷമായി ആ